ഹലോ
എന്ത് ചെയ്യുന്നത്
ഇപ്പോഴാണന്ന് ഫോണടുത്തത് വെറുതെ ഇരിക്ക്യാണ് നീ
ഞാനും സെയിം കുറച്ച് ബോറടിച്ചു അതുകൊണ്ടാണ് വിളിച്ചത്
അത് നന്നായി സംസാരിക്കാൻ സമയം പോവുന്നു ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു
ശരാശരി വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. പക്ഷേ സ്മൂത്തായിരുന്നു
എന്നാലും ചില ദിവസങ്ങൾ കാമാരിക്കാത തന്നെയാണ് നല്ലത്
അതെ അന്നെസസറി ടെൻഷൻ ഒന്നുമില്ലാതെ പോയാൽ മതി
നീ ഇന്ന് പുറത്തേക്ക് പോയോ
പോയി ചെറിയൊരു വാക്ക് മൈന്റ് ക്ലിയറാക്കാൻ
അതൊക്കെ നല്ല ഹാബിറ്റാണ് ഞാൻ പ്ലേ പ്ലാൻ ചെയ്യാറുണ്ട് പക്ഷേ പോകാറില്ല
അത് പ്രോ പ്രോബ്ലമാണ് പ്ലാൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല
ശെരി ശെ ഇനി മുതൽ ട്രൈ ചെയ്യും
ഉം മൂസിക് കേട്ടോ ഇന്ന്
കേട്ടു റിപ്പീറ്റ് മൂഡ്‌ സെയിം സോങ്
അതെല്ലാം നമ്മളെല്ലാവരും ചെയ്യുന്നത് തന്നെ ഒരേ സോങ്ങ് വീണ്ടും വീണ്ടും കേൾക്കുന്നത്
അതിലൊരു കംഫേർട്ട്ണ്ട്
എക്സാക്റ്റ്ലി ചില സോങ്ങ്സ് മൂട് തന്നെ മാറ്റും
നിനക്ക് സാഡ് സോങ്ങ്സ് ആണോ ഇഷ്ടം അല്ലെങ്കിൽ എനർജെറ്റിക് സോങ്ങ്സ് ആണോ
മൂഡൻസര്ച്ച് പക്ഷെ സാഡ് സോങ്സ് കൂടുതലായി കണക്ട് ചെയ്യും
അതെ അതെ ലിറിക്സൊക്കെ ഹിറ്റ് ചെയ്യും
നിനക്ക് ഓവർ തിങ്കിങ് ഉണ്ടോ?
വളരെ ചെറിയ കാര്യങ്ങൾ പോലും വിഗയ് ചിന്തിക്ക്യും
അത് ഡെയ്ഞ്ചർസ് ആണ് മൈന്റ് റെസ്റ്റ് കിട്ടാതെ പോകും
അതെ സംടൈംസ് കണ്ട്രോൾ ചെയ്യാൻ പോലും പറ്റിയില്ല
ഞാനും ഇങ്ങനെ അങ്ങനെ ആയിരുന്നു പിന്നെ സ്ലോലി ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു
എങ്ങെനെ?
ബിസി ആയിരിക്കുക മൈൻഡ് ഐഡിലാണെങ്കിൽ ഓവർ തിങ്ക് ചെയ്യും
ഉം ശെരി ഞാൻ ട്രൈ ചെയ്യാം
മുൾ നീ ഹാപ്പിയാണോ?
ഇപ്പോഴോ? ഓക്കെയാണ് സംസാരിക്കുന്നത് കൊണ്ട് ബെറ്റർ ഫീൽ
സെയിം ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിലപ്പോൾ ബിയേർഡ് ഫീൽ വരും
അതെ സൈലൻസ് നല്ലതാണ് പക്ഷെ അധികമായാൽ പ്രോബ്ലണ്
നിനക്ക് രാത്രി സമയം ഇഷ്ടമാണോ?
വളരെ എല്ലാം കാമായിരിക്ക്യും
സൈന് യാത്രയിൽ തോട്ട്സ് കൂടുതലായി വരും.
അതെ ചിലപ്പോൾ ഡീപ്പായിട്ട് ചിന്തിക്കും.
ഫ്യൂച്ചറ് കുറച്ച് ടെൻഷനൊണ്ടോ?
ഇണ്ട് എന്തു ചെയ്യണം എങ്ങോട്ട് പോകണം കൺഫ്യൂഷൻ.
അത് നോർമലാണ്. എല്ലാർക്കും സെയിം ഫേസ് വരും.
നിനക്ക് ക്ലിയർ ഐഡിയ ഉണ്ടോ?
ഇല്ല. ഞാൻ ജസ്റ്റ് ഫ്ലോ അനുസരിച്ച് പോകുന്നു.
സംതിങ്സ് അത് ബെറ്ററാണ്, ഓവർ പ്ലാനിങ് സ്ട്രെസ്സ് തരാ.
ശരി പറഞ്ഞത്. ചെറിയ സ്റ്റെപ്പ്സ് എടുക്കുന്നത് ഈസിയാണ്.
ഇന്നെന്തെങ്കിലും ഫണ്ണിയായിട്ട് സംഭവിച്ചോ?
ഒരു ചെറിയ ഇൻസിഡന്റ് ഒണ്ടായി, കേട്ടാൽ ചിരിക്കും.
പറയ്‌.
ഞാൻ ഒരു കാര്യം സീരിയസ്ലി എക്സ്പ്ലെയിൻ ചെയ്യുകയായിരുന്നു പക്ഷെ ഞാൻ തന്നെ കൺഫ്യൂസായി
അത് കേട്ടവരുടെ റിയാക്ഷൻ
അവര് ചിരിച്ച് ഞാനും കൂടി.
ഇങ്ങനെ എംബരാസിങ് മോമെൻറ്സാണ് പിന്നീടോർക്കുമ്പോൾ ഫണ്ണി.
എക്സാക്ട്ലി.
നിനക്ക് ട്രാവലിഷ്ടമാണോ?
വളരെ ഇഷ്ടമാണ് എസ്പെക്ഷ്യലി ലോങ് റൈഡ്സ്.
സെയിം, വിൻഡോസൈഡി ഇരുന്ന് പുറത്തേക്ക് നോക്കുന്നത്.
അതിലൊരു പീസുണ്ട്.
അതെ, തോട്ട്സെല്ലാം സ്ലോയാകും.
നമുക്കൊരിക്കൽ പ്ലാൻ ചെയ്ത് പോകണം.
ഷുവർ, ബട്ട് പ്ലാനിങ് പ്രോപ്പറായി വേണം.
അതേ. ലാസ്റ്റ് മോമെന്റ് ക്യാൻസൽ ആകാതെ
ഇപ്പോൾ സമയം എത്രയായി?
ഏകദേശം ആ ഏഴ് മിനിറ്റായി.
സീരിയസ്ലി ഇത്രേം സമയായോ?
അതേ നോട്ടീസ് പോലും ചെയ്തില്ല.
ഗുഡ് കോൺവെർസേഷൻസ് ഇങ്ങനെ തന്നെയാണ്.
ട്രൂ. മൂഡ് കംപ്ലീറ്റ്ലി ചേഞ്ചായി.
സെയിം ഇവിടെ. ഇനിഷ്യലി ബോർഡായിരുന്നു ഇപ്പോൾ ലൈറ്റ് ഫീൽ.
അത് തന്നെയാണ്, സംസാരത്തിന്റെ പവർ.
നിനക്ക് എന്തെങ്കിലും റിഗ്രറ്റൊണ്ടോ?
ചില ഡിസിഷൻസ് പക്ഷെ അതിൽ നിന്നാണ് പഠിച്ചത്.
അതെ മിസ്റ്റേക്സ് ഇല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകില്ല.
എക്സാക്ട്ലി.
ഇപ്പോൾ നിനക്ക് എന്ത് ചെയ്യണെന്ന് തോന്നുന്നു?
ജസ്റ്റ്‌ റിലാക്സ്. മ്യൂസിക് കേട്ടുറങ്ങണം.
ഗുഡ് ഐഡിയ മൈൻഡ് കാമാക്കാൻ ബെസ്റ്റ്.
നീയും അതുപോലെ ചെയ്യ്.
അതെ ഞങ്കൂടി ഉടനെ ഉറങ്ങും.
നാളെ എന്ത് പ്ലാൻ?
വലതായ ഒന്നും ഇല്ല നോർമൽ ഡേ
സടൈംസ് നോർമൽ ഡേസ് തന്നെ ബെസ്റ്റ്.
ത്രൂ
ആഹ്‌ നാളെയല്ലേ ആഹ്‌ ഉത്സവംുണ്ടെന്ന്ു പറഞ്ഞത്
അയ്യോ അതിന്റെ കാര്യം മറന്നുപോയി
അപ്പോഴ നാളെ നമ്മൾക്ക് ജിമ്മിൽ പോയിട്ട് നേരെ ഉത്സവത്തിനങ്ങങ് പോവാം.
അതുമതി ഉത്സവം താമസിച്ചാണ് തുടങ്ങുന്നത്.
ഉം ആഹ്‌ ഇന്ന് നമ്മൾ ഏഹ് പൊറോട്ട കഴിച്ചില്ലായിരുന്നോ
കഴിച്ച് കഴിച്ച് ചൂടില്ലായിരുന്നു.
ആഹ്‌
താണുത്തതായിരുന്നു.
ആഹ്‌ ചേട്ടനോട് പറഞ്ഞായിരുന്നെങ്കിൽ ചേട്ടൻ ചൂട് പൊറോട്ടോ നോക്കി എടുത്തോണ്ട് വന്നേന്
അതെ
ചിക്കൻ ഫ്രൈക്കൊക്കെ ഇപ്പ എന്താ വേല
അതെ വലിയ വലക്ക് കുറച്ചാണ് കിട്ടുന്നത്.
ഉം അതാണെങ്കിൽ ചിലവർ വേടിച്ചിട്ട് കളയുകയും ചെയ്യുന്നു.
അതെ അതെ
നീ ഇന്ന് ഏഹ് ജിമ്മിൽ പോയിരുന്നോ?
പോയി പോയി
വർക്ക ഔട്ട് ആയിരുന്നു ചെയ്ത
ഇന്ന് ട്രൈസെപ്സ് ആയിരുന്നു
എത്ര എക്സസൈസ് ചെയ്തു
മൂന്നാല് ചെയ്തു കൂടെ ആപ്സും ചെയ്തു
നീ ഒറ്റയ്ക്കാണോ പോവാറ്
ഇല്ല എന്റെ ഒരു കൂട്ടുകാരനും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്
ഉം എങ്ങനാണ് ജിമ്മ്
കൊഴപ്പില്ല എല്ലാരും ഫ്രണ്ട്ലി ആണ്‌ ട്രെയിനർ എല്ലാരും
ഉം
നമുക്കറിയാത്തത് എക്സസൈസ് പോലെ അവർ പറഞ്ഞു തരും
ആഹ് നന്നായിരിക്കട്ടെ ശരിയെങ്കിൽ
ശരി ഗുഡ് നൈറ്റ്
ഒക്കെ